ആഹ ഇങ്ങനെയൊക്കെയുളള ആൾക്കാരുണ്ടോ.
പിന്നല്ലാതെ ഇല്ലെങ്കിൽ വിളിക്കുമോ നിന്നെ അങ്ങോട്ട്.
ഞാൻ വിചാരിച്ചു നിനക്ക് ചൂട് പിടിച്ച് വട്ടായി പോയെന്ന്.
ഓഹോ എന്റെ പൊന്നോ ചൂടിന്റെ കാര്യം ഒന്നും മിണ്ടല്ലേ.
മിണ്ടാൻ തന്നെ നിനക്ക് പേടിയാവുന്നുണ്ടോ.
എന്തോരു ചൂടാടി എന്തോരു ചൂട്.
ഉം പിന്നെ എല്ലായിടവും ഇത് തന്നെല്ലേ ഒരിടത്തുമില്ല രക്ഷ.
ഓ നിങ്ങടെ അവിടോ.
അയ്യോ എത്ര ഒണ്ടന്ന് ചോദിക്ക് കൊറവുണ്ടോന്നൊും ചോദിക്കല്ലേ.
ഓ വെള്ളവും ഇല്ല തണ്ണീ ഇല്ല ഇവിടെ പിന്നെ വെളളം എങ്കിലും ഒണ്ട് കേട്ടോ.
ഞങ്ങളടെ ഇവിടെ വെള്ളവും ഇല്ല വെള്ളം ഒരിക്കലും പറ്റാത്തടവായിരുന്നു ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പൊ അതും ആയി. കഷ്ടി രണ്ടു നേരം ടാങ്ക് നെറയത്തേ ഇല്ല.
ഇവിടെ പിന്നെ കൊഴൽക്കിണർ ആയതിന്റെ പേരിൽ മിക്കവാറും അടിയിൽ പോയി കാണണം നമ്മള് അറിയുന്നില്ലല്ലോ. വെള്ളം ഒണ്ടായാലും ടാങ്ക് നെറയുന്നുണ്ട്.
ഇവിടെ ടാങ്ക് നെറയുന്നില്ല.
ആഹ ഉം
പിന്നെ ഒരു മഴ കിട്ടിയപ്പ കൊറച്ചൊരു ആശ്വാസം. പക്ഷെ മഴ പെയ്യുന്നത് അനുസരിച്ച് ചൂടും കൂടിക്കൊണ്ടിരിക്കുവ.
ആന്ന് എന്തോ ചെയ്യാനാന്ന് പറ നമുക്ക് ജീവിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല മഴ- മഴയും ഇല്ല ഒരു ഉണ്ടയും ഇല്ല വേനൽ മഴ പോലും വരുന്നില്ല.
വീട്ടിന് പൊറത്തിറങ്ങി കഴിഞ്ഞാ പൊള്ളുവ ശരീരമൊക്കെ ഇങ്ങനെ ചുട്ട് പൊള്ളുന്ന- അനുഭൂതിയാ
അതോ ഫാനും എങ്ങാനം ഇട്ടിട്ട് ആവി കൊറയാഞ്ഞ് ജനല് തൊന്നിട്ട് കഴിഞ്ഞാൽ- പാമ്പും ഉള്ള സാധനങ്ങളും എല്ലാം പെരയ്ക്കകത്ത് കയറും ഇനി അതിന്റെ അടിയും കൂടെ കൊള്ളും.
അച്ച്ചൻ പറയുന്നത്- പാമ്പ് ആ വെന്ത് ചത്താലും വേണ്ടിയേല പാമ്പുകടി ഏറ്റ് ചാവണ്ട ജനല് തൊറക്കണ്ടെന്ന്.
ആ അതാ പിന്നെല്ല നമ്മുക്ക് പേടിയല്ലേ അതിനെ കാണുമ്പോഴും അതിനെ പടത്തി കാണുമ്പോഴേ നമുക്ക് മേല് പെരുക്കും അന്നേരവോ നേരെ ചൊവെ നേരെ വന്നു നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തുവ.
നമ്മളെന്തോ ചെയ്യാന എവിടേം എറങ്ങാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല.
ആന്ആന് ഞാനാണെങ്കി എന്നിട്ട് ഇവിടെ എസി ഒണ്ടായിട്ടോ- അത്യാവശ്യം ഒക്കെ പിടിച്ചിനിക്കും എന്നാലും നമുക്ക് എപ്പോഴും ഒന്ന് റൂമിൽ കയറിയിരിക്കാൻ അടുക്കളയിലൊക്കെ വെന്ത് പുഴുങ്ങുവ
ഓഹ് ചൂട് എ സിന്ന് തന്നെ എനിക്ക്- എല്ലാരൂടെ ഒരു റൂമില് മറ്റേ ചാള അടുക്കിയിടുന്നന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ രാത്രി കെടക്കുന്നത്.
നിങ്ങൾക്ക്‌ ഒരു റൂമിനോ ഉള്ളൂയല്ലേ നിങ്ങക്ക് ഒരു റൂമിലേ ഉള്ളൂ എ സി.
ആ ഒരു റൂമിലേ ഉള്ളൂ ഒരു റൂമിൽ പിന്നെ അമ്മൂമ്മയാ അവിടെ ഫാനാ.
ആഹ് ആ ഞങ്ങക്ക് പിന്നെ ഇവിടെ എല്ലാടും എ സിയൊക്കെയാ എന്നാലും അടുക്കളയിലും നമുക്ക് പാചകിക്കാനൊന്നും നിൽക്കാനേ ഒക്കത്തില്ല. ആ സാധനം വേവുന്നതിന് അനുസരിച്ച് നമ്മളും വെവും.
അയ്യോ എന്തൊരു ചൂടാ അടിക്കുന്നത്. വിയർത്ത് കുളിക്കുവെന്ന് കേട്ടിട്ടെയുള്ളൂ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല എനിക്ക് നോർമലി- കൊറച്ച് വിയർപ്പ് കൂടുതലുള്ള ഒരാളാ ഞാൻ. പെട്ടെന്ന് വീയർപ്പാവും.
ആഹ്
അത് പിന്നെ കുറേ നമ്മൾ ഈ മുഖമൊക്കെ ഈ തുടച്ച് തുടച്ച് നീറുവാ
ആന്ന് ആന്ന് മുഖ ഒക്കെ മുറിയ നമ്മളി ഇങ്ങനെ എപ്പോഴും തുണി വെച്ചാ അത് ഡോക്ടർമാരൊക്കെ ഇപ്പൊ വാർത്തയിലൊക്കെ പറയുന്നത് നമ്മള എപ്പോഴും ഇങ്ങനെ കൈ വെച്ചാലും തുണി വെച്ചാലും മോന്ത ഉരക്കരുത് എന്നൊക്കെ അത് ടിഷ്യൂ എങ്ങണ വെച്ചേ
നമ്മള് വിയർപ്പ് പിന്നെ ജോലി ചെയ്യുമ്പഴോ അല്ലെങ്കി എവിടെങ്കിലും നിക്കുമ്പോ നമ്മ കൈ വെച്ച തുടക്കും തുടച്ച് തുടച്ചങ്ങ് കുറച്ച് കഴിയുമ്പോ നീറും മുറിഞ്ഞ വേദനയാ
അതില് ടിഷ്യു വെച്ച് ഉപ്പി എടുക്കാവൂ
ഒ വല്ലാത്ത കഷ്ടവാ എന്റെമ്മോ ചൂ വെള്ളത്തിനാണെങ്കി ടാങ്കി കിടക്കുന്ന വെള്ളം തെള തെളച്ചവെള്ളം പോലെയാ ചൂടാക്കേണ്ട ഒരു കാര്യവും ഇല്ല
അതെ വെള്ളവും ഇല്ല അടിച്ചു കയറ്റാ പിന്നെ
അത് ഉള്ള വെള്ളം തിളച്ചു കിടക്കുവ തണുത്ത വെള്ളം അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കില് കെണറില് വെള്ളവും ഇല്ല ഇൻക്ക് ആലോയിക്കാൻ വയ്യ
ആഹ് നമ്മളെ സംബന്ധിച്ചൊന്നും നമ്മളെ ഇങ്ങനെ സാധാരണ ഈ സമയത്തൊക്കെ വേനൽ മഴ ഉള്ളത് തന്നെ പ്രകൃതി എന്ത് കനഞ്ഞാൻ നിക്കാന്നോ ആവോ
ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഉത്സവ സമയത്ത് ഒരു മഴയെങ്കിലും പെയ്യുന്നതാ ഉത്സവം കഴിഞ്ഞിട്ട് ട്ടും മഴയും ഇല്ല ഒന്നു ഇല്ല
അതാ എല്ലാ ഇടവും ഉള്ള ഉത്സവം കഴിയുമ്പോ ഉത്സവ സമയത്തൊരു മഴ ഉത്സവം കുളവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ചൂട എമ്മാതിരിയാ മഴയും ഇല്ല ദൈവോ ഒട്ട് കനിയുന്നും ഇല്ല
ഒരു വിധത്തി വയ്യ രാത്രിയിലൊന്നും ഉറങ്ങാൻ വയ്യ രാത്രിയിലൊക്കെ ഞെട്ടി എണീക്കും ദേഹമൊക്കെ അങ്ങ് ഒട്ടുവാ
അതോ ഉറക്കം വരുമ്പോഴത്തേക്ക് നേരവും വെളുക്കും
അതാ പിന്നെ ഉറങ്ങാൻ പറ്റുമോ ഉച്ചക്കങ്ങ് എപ്പോഴും ഒരു നേരവും കിടക്കാൻ പറ്റത്തില്ല
എപ്പൊ കിടന്നാലും നമുക്ക് വിയർപ്പാ വയർ
ഇപ്പൊ നമ്മള് കുളിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ശരീരം ഫുള്ള് വിയർക്കുക എന്തോ ഇത് ലോകം അവസാനിക്ക ഇറങ്ങണ്ടായന്ന് തോന്നുന്നു
പിന്നെ അല്ലാതെ ലോകങ്ങാണ്ട് അവസാനിക്കും തോന്നുന്നു മിക്കവാറും ഇങ്ങനെ കണ്ട് ഇങ്ങനെ മിക്കവാറും വർഷം കഴിയും തോറും ലോകം
തീ മഴ പെയ്യുന്നെന്ന് കേട്ടിട്ടേ ഉള്ളു ഇതൊക്കെയാ തോന്നുന്നു തീമഴ പഠനങ്ങൾ നടത്തുമ്പോ അറിയാം തീ മഴ പെയ്തോ ഇല്ലയോന്ന്
അതാ ഇത് എല്ലാ വർഷവും കഴിയുന്ന അനുസരിച്ച് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുവാ
മഴയാണെങ്കിൽ ഓവർ മഴ പ്രളയം മിറ്റത്തോട് കാല് കുത്താൻ പറ്റത്തില്ല ചൂടാണെങ്കിൽ കരിഞ്ഞു പോകുന്ന ചൂട്
ആന്ന് ആന്ന് ആഹ് എനിക്ക് തോന്നുന്ന് ജീവിക്കാനേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിലയിടത്തൊക്കെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു വേനൽ മഴ
ചെയ്താൻ വേണ്ടിയില്ല ഒത്തിരി തണുപ്പൊക്കെ ഉണ്ടെങ്കി വെള്ളം ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ആവി എന്നാക്ക് ഒന്ന് കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ല കറണ്ടണാങ്കി എപ്പ പോവും എപ്പ വരെന്ന് ആർക്കും അറിയത്തില്ല
ഏഹ് അതോ കറണ്ട് ഒന്നും ഇല്ലന്നല്ലയോ വാർത്തയിലൊക്കെ കാണിക്കുന്നേ
കറണ്ട് ബില്ലാണെങ്കിൽ ഒരു റൂമിലെ എ സി ഉണ്ടായിട്ട് പോലും എത്ര ടൊക്കിയാ
ആന്ന് എന്തോ ചെയ്യാനാ നമ്മള് എന്നെ സംബന്ധിച്ച് എന്നാ സാധാരണ ഉപയോഗി കറണ്ട് ബില്ല് കൂടുതലാ പിന്നെ ഇപ്പ ചൂടിൻ്റെതായ അഡീഷണൽ ബില്ല് അവരിപ്പ കറണ്ട ഒന്നും ഇല്ലോ അന്നരം അതിന്റേതായ ചാർജും കൂടെക്കെ എടുക്കു
ആരേയും കുറ്റം പറയാൻ പറ്റത്തില്ല കറണ്ട് ബില്ല് കെ സി ബിയും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മളേ കുറ്റം കുറ്റം പറയാൻ പറ്റത്തില്ല അവര് ചാർജ് ഈടാക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്നതി ചാർജ് അവർ ഈടാക്കുന്നു നമ്മള്
നന്നായിട്ട് ആഹ് നമ്മളിപ്പ ഉപയോഗിക്കാതെ നമക്ക് ജീവിച്ച് പോകും ഉപയോഗിച്ചില്ലേ ചത്തു പോവും
ഉം
എന്താ ചെയ്യാനാ നമ്മടെ ചൂട് കാരണം ഏസിക്ക് ഡിമാന്റാ എന്തായാലും
മിക്കാവാറും ഇനി ഏസി ഉടനെ കംപ്ലയന്റ ആവും ഞങ്ങളെ വീട്ടില് സർവീസിനുള്ള സമയയാവും ഓവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുവല്ലേ ഫാന് ഏസി എല്ലാം കൂടി
അത് കൂടുതലും പൊടി ങ്ങടെ കേറുമ്പോഴേ നമക്ക് തന്നെ ഇത് അത്യാവശ്യം നമക്ക്ന്നെ ചെയ്യാവന്നേ ഉള്ളൂ ജ ഇപ്പൊ ഫോണിലൊക്കെ കണ്ടിട്ടില്ലെ പൊടി കേറ്ന്നെ ഇവിടെ ഇപ്പോ കഴിഞ്ഞതേഉള്ളു എടുത്ത് ഞങ്ങള്
വാർത്തയിൽ കാണിക്കുന്ന കണ്ട് ഒരു വീട്ടില് ഏസി സർവീസ് ചിയ്യാഞ്ഞിട്ട് അത് തീ പടർന്ന് കത്തി നശിപ്പിച്ചെന്ന് വീട്
ആണ് അങ്ങനെ ചെയ്യാതിരിക്കരുത് നമ്മള് ഇപ്പ പൈസ പോയാലും എല്ലാത്തിനും പൈസ പോക്ക എന്തായാലും ആ സർവീസ് ചുമ്മാഇനി
അത് ചെയ്യണംന്ന് പറയന്ന അതെ നോക്കട്ടെന്ന് പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളി ചെയ്യാന്ന് പറഞ്ഞു
ഈ സമയത്തൊക്കെ ഏസിയും കൂടെ വർക്കാവാതിരുന്ന സുഖം
ഉഫ് ഞാനത് ആലോചിച്ച് ഏസി ഇല്ലാത്ത വീടുകളിലൊക്കെ ആൾക്കാർ എങ്ങനെ ദൈവമേ ഒന്ന് ഒറങ്ങന്നേ ഏസി ഉണ്ടായിട്ട് തന്നെ എല്ലാരൂടെ കിടക്കുമ്പോ നമക്ക് ഒരുസ്വസ്ഥതയാ റൂമില്
ഉം
പക്ഷെ പറ്റത്തില്ല അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ എങ്ങനേലും ഒന്നും ഉറങ്ങണ്ടേ ഉറങ്ങാതിരുന്ന പിറ്റേന്ന് തൊട്ടി ഇങ്ങനെ ഒരു മന്ദത തലകറക്കം
എന്നാലും ഒനോ റങ്ങാക്കത്തില്ല പണ്ടൊക്കെ ടൈൽസിനകത്തൊന്നും ചവിട്ടാനൊക്കത്തില്ല ഇപ്പ ടൈൽസ് വെറുതെയ അല്ലെ മണ്ണിന പൊറത്ത് നടക്ക ഒരു തണുപ്പും ഇല്ല ഒരു ഇതു ഇല്ല മണിനകത്ത് പിന്നെ കൊറേ വള്ളം കോരി വച്ചാ
എന്റെ പൊന്നോ ഞങ്ങളെ വീട്ടിലേക്കെ ഇപ്പൊ പോതപ്പൊന്നും ആരും ഉപയോഗിക്കുന്നില്ല
അതെ ഇതിപ്പോ രണ്ട് മഴ പെയ്യെങ്കിലേ ഉള്ളു അപ്പോഴത്തേക്ക് പിന്നെ പോതപ്പും ചൂടി തണുപ്പും താടിയെല്ലാം കൂട്ടിയിടച്ച തണു ആവും
മീറ്റത്തോടൊന്ന ഇറങ്ങിക്കഴിഞ്ഞ ഇ ലകൾ പോലും ഒന്നും അനങ്ങുന്നില്ല എന്ത് ഉദ്ദേശിച്ചാണോ എന്തോ
അയിന് മിക്കടത്തും മരം പോലും ഇല്ല വീശാൻ പോലും വീശി അടി
ഉം നമ്മള് ഉള്ളത് പോലും അനങ്ങുന്നില്ല ഉള്ളതെല്ലാം വെട്ടിക്കളഞ്ഞ് ഫ്ളാറ്റുകളും വികസനോ വരുത്തിയതല്ലേ അനുഭവിക്കട്ടെല്ലരും
അതാ പിന്നെല്ലാത് ആകെ എറങ്ങണം തേങ്ങക്ക് വേണ്ടി കോറച്ച് തെങ്ങുണ്ട് അതാ ആകാശം മുട്ടേ നിക്കുന്ന തെങ്ങിന്റെ ഇത് വീശിക്കൊണ്ട് നമക്കന്തോ പ്രയോജനം
ഓരോ ദേവസോം വെ ട്ടിമുറിച്ചുൊണ്ടിരിക്കുവോ ഓരോ മരങ്ങൾ എന്തിനാന്ന് ദൈവത്തിന് മാത്രെ അറിയൂ
അന്ന് നമ്മക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളട്ട് ഗുണത്തിനും ഇല്ല നമ്മള് ദോഷണ ദോഷത്തില്ല നമ്മൾ വെട്ടിക്കളയുന്നില്ല നമ്മളോട്ട് നട്ടു പിടിപ്പിക്കുന്നു ഇല്ല
ഇല്ലടി നമക്ക് കൂടിയല്ലെ ദോഷം അനുഭവിക് ഇങ്ങനെ ചൂട് കൂടുന്നതും പ്രളയം വരുന്നതും നമ്മളൂടല്ലേ അനുഭവിക്കുന്നേ
നമ്മളിങ്ങനെ പറയുന്നന് നമ്മൾ ഒരു മരം പോലും വെച്ച് പിടിപ്പിക്കൂന്നൊന്നു ഇല്ലേ
ഇല്ല പക്ഷെ നമ്മൾ വെട്ടുന്നുല്ല മറ്റൊരാൾ വെട്ടുന്നത് നമ്മൾ അനുഭവിക്കുന്നു
അതെ അതെ
ഓഹ് എനിക്ക് ആലോജിചിട്ട് ഒരെത്തും പിടിയില്ല ഇപ്പ തന്നെ ഞാൻ ഉരുകുവാ ഇരുന്ന്.
എന്തായാലും രണ്ടൂസം കഴിയുമ്പഴൊക്കെ മഴ കാണുമായിരിക്കും അന്നേനേ ശാന്തമാ
മിറ്റത്തോട്ട് ഒന്ന് ചവിട്ടാൻ പറ്റുന്നില്ല ആ ടെറസില് കൊറച്ച് കാറ്റ് കിട്ടുംന്ന് പറഞ്ഞ് വന്നിരുന്നാ അവിടെ ഈ ഒരു എല പോലും അനങ്ങുന്നില്ല പുഛം തോ പുഛിക്കുവ നമ്മളെ.
ഉച്ചക്ക് എങ്ങാനും കേറാൻ പറ്റുവോ പൊള്ളി അടന്ന്പോകും നമ്മൾക്ക് കരിഞ്ഞ് നിന്ന് കത്തും
ചെരുപ്പിട്ട് പോലും തറയില് ചവിട്ടാൻ വയ്യ അത്രക്ക് ചൂടടിക്ക്ന്ന്.
അതാ. പത്ത് മിനിറ്റ് ഒന്ന് ചെരിപ്പം മിറ്റത്തോട്ട് ഇട്ടിട്ട് അതെടുത്ത് കാലിലോട്ട് ഇടാങ്കി തീർന്ന് ഏർപ്പാട്.
ഓരോ റീൽസൊക്കെ നീ കാണുന്നില്ലേ ഓരോത്തരും മുറ്റത്ത് വെച്ച് ദോശ ചൂടുന്നു, അ പ്പൻ ചുടുന്നു, മൊട്ട ചുടുന്നു. പാലക്കാടൊക്കെ ചായെ തിളപ്പിക്കുന്ന്.
ആണ് ആണ് എല്ലാടോം ഇപ്പൊ ഭയങ്കരമായിട്ട് വാ ഇതാ.
എല്ലാരും എല്ലായിടോ അനുഭവിക്കുന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
അതാ പുത് പുതിയ ഉത്തരവില്ല്യോ പതിനൊന്ന് മണിയോട്ട് മൂന്ന് മണിയോട്ട് ജോലിയും ജോലിക്കൊന്നും ഈ കൂലിപ്പണിക്കാരൊന്നും പോവേം ചെയ്യരുത് പിന്നെ നേരിട്ട് ആരും വെയിലും കൊള്ളരുതന്നും എല്ലാം സന്ധ്യക്കും എന്തേങ്കിലും ആവശ്യം ഉണ്ടേ വേടിക്കാനൊക്കെ. മുന്നറിയിപ്പ്ണ്ടായിരുന്നു.
ഇതൊക്കെ ചുമ്മ പറയാന്നല്ലാതെ എത്ര പേരനുസരിക്കും, പിന്നെ ജോലി ചെയ്യുന്നതിൻ്റെടയ്ക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ മുതലാളിമാര് കേക്കോ.
അല്ലേലും അഹ അവരെ പിന്നെ പറയാം. നമ്മളെ പോലുള്ളവര് പുറത്തിറങ്ങുന്ന കാര്യം പറയാ എത്ര പേർക്ക് സൂര്യാഘാതം ഏറ്റിറ്റുണ്ട്.
ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ പേർക്ക് ഏക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ അധ്വാ ജോലിയാണ് വലുതെന്ന് പറഞ്ഞാണ് അവരതെല്ലാം ചെയ്യുന്നത്.
അവര് മരുന്ന് മേടിച്ചിട്ട് പിറ്റേന്ന് തൊട്ട് വീണ്ടും പോവാ. അവര് ചെയ്തില്ലെങ്കി അവറെ വീ ട്ടുകാർക്കില്ല. അല്ലാതെ നമുക്കാർക്കോ പറയുന്നവർക്കൊ ഒന്നും അല്ലല്ലോ വെഷമം.
അല്ല പക്ഷെ ആരോഗ്യം നോക്കണ്ടേ. ഇങ്ങനെ പൊള്ളി കിടന്ന് കഴിഞ്ഞാ എന്തോ ചെയ്യും. വീണ്ടും സൂര്യാഘാതം ഏറ്റാലോ.
ഉം ഇനിപ്പം ഇനിയിപ്പം മഴ ആയി കഴിഞ്ഞാ ഒട്ടിനി ജോലിയും കാണത്തില്ല അവർക്ക്.
ഉം എന്തോ ചെയ്യാനാ മഴയായാലും ഇറങ്ങാൻ പറ്റ ത്തില്ല വെയിലായാലും ഇറങ്ങാൻ പറ്റത്തില്ല. പാവങ്ങടെ കാര്യം കഷ്ടം തന്നെ.
അതെ. ഇവിടെ ഇപ്പ ജ്യൂസും ഐസ്ക്രീമും ഒക്കിയാ ചൂടും പിടിച്ച്.
ഊം ഇതൊക്കെ തന്നെ ഞങ്ങക്കും ജ്യൂസടിയൊക്കെ. ആണോ അന്നാ ശരിയെടാ ആഹ് ശോക്കെ.